ആഹ് കേക്കാം സുഖല്ലേ?
ആഹ് അതെ എന്നാവുണ്ട് വിശേഷങ്ങളൊക്കെ എവിടെ സുഖമാണോ? ഉം പണി ഒക്കെ ഒതുങ്ങിയോ? നല്ല മഴയായിരുന്നു ഇന്ന് പക്ഷെ എന്നാലും ഇന്നൊരു ചെ എന്നത്തെ അത്രയും പെയ്തില്ല എന്നാലും നല്ല മഴയ ഉണ്ടായിരുന്നു
അതെല്ലെ ആഹ് ആഹ് ആഹ് അന്ന് നല്ല വെയിലായിരുന്നു ഇന്നലിം മിനിയാനൊക്കെ നല്ല മഴയായിരുന്നു.
ഇന്ന് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ഇന്ന് ചെറിയ തോർച്ച ഉണ്ടായിരുന്നുന്ന്.
അതെ ആഹ് ആഹ് ആഹ്
ഉം
അ ആശ്വാസമാണ് ഇടയ്ക്കും അവേയിലുള്ളത്
അതെയതെ പണിയൊക്കെ ഒതുങ്ങിയോ
ആഹ് ഒതുങ്ങി ഒതുങ്ങി കുട്ടികളൊക്കെ ഇപ്പ സ്കൂളട്ട് വന്നു അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുത്തു
ആഹ് ആ കുട്ടികൾ എത്രലക്കെയ പഠിക്കുന്ന
ഉം ഒരാള് ഒമ്പതില് ഒരാള് മൂന്നില്
ഉം എനിക്ക് ഒരാള് മൂന്നില് ഒരാള് യു കെ ജിയില് ഒരാള് മൂന്ന് വയസ്സ്
ആഹ് ആയ്ശെരി
ഉം തകർത്ത വരുന്ന ആൾക്കാരാ
ആഹ് ആഹ് ശരി ഒരേ പ്രായണല്ലേ ഒക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ ആയിട്ട് ആ ആ ആഹ് കലപ്പിലയിരിക്കും അല്ല വലിയൊരു കണക്ക ണ് പറഞ്ഞട്ട കാര്യില്ല
ആ അ വലിയോര് പിന്നെ പറഞ്ഞിട്ട് കാര്യ ഇല്ല
ആഹ്
ഉം
ചെറിയൊരന്നൊന്നുല്ല
ഉം അതെ
രണ്ടാളെ ചേർത്തിണ്ടാവൂ അല്ലേ
എന്തോ ആ അതെ അതെ അതെ ഒരാള് പോണില്ല ഒരാള് കൂടെ എപ്പഴും ഇങ്ങനെ ഒണ്ട്
ആഹ് ആഹ്
മ് ഒരാള് ഏ രണ്ടു പേര് പോണോണ്ട് യു കെ ജി മൂന്നിലും ഒരാള് പിന്നെ മൂന്ന് മൂന്നു വയസായി സത്യം പറഞ്ഞ് കഴിഞ്ഞാ അങ്കമാടി വിടാവേ
ആഹ് ആ
ആ പക്ഷെ എനിക്ക് ഇച്ചിരി ദൂരം കൂടുതല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടാ അതുകൊണ്ട് കൊണ്ട് വിട്ടിട്ടില്ല
അത് ശരി ആ ആ ആ അംഗനവാടിയിലാണെങ്കിലും നല്ല ഭക്ഷണങ്ങളൊ ല്ലേ പോഷകാഹാരങ്ങളൊക്കെല്ലേ
ആഹ് ആഹാരം പോഷവാന്ന് പറഞ്ഞിട്ട് കാര്യല്ല മൂന്ന് മണിയാവുമ്പം വരൂലോ രാവിലെ ആഹ്
ആഹ് ഒരു പത്തരൊക്കെ ആവുമ്പഴേക്കും ആഹ് ആഹ്
അപ്പൊ അത് രണ്ടുണം മാത്രേ നടക്കത്തുള്ളൂ ആ പകൽ ഇന്നൊരു ദിവസം പോയാ ഞാ പോയാ
ആഹ് അത്രേം ദൂരെണല്ലേ
ആഹ് അത്ര ദൂരെയാ
ആഹ് ശരി ആ
അതൂടെങ്ങ്
പിന്നെ സ്കൂളിലേക്ക് വിടുന്നതിന് മുന്നേ കുട്ടികൾക്കൊരു ഇതാവും ചെയ്യും ഒരു പഴക്കം വരും എങ്ങനെയ ഇരിക്കണ്ട് ന്നൊക്കെ ശി വീട്ടിൽ നിന്ന് വിട്ടു നിന്നൊരു ശീലണ്ടാവൂലോ ഭക്ഷണംഒറ്റക്ക് ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോവാനും ആഹ് ആഹ്
ഞന്തോലിക്ക് പോകുന്നുണ്ട് അപ്പൊ വടെ ഡേ കെയർ ഒക്കെ ഒരു നല്ല ബാലൻസൊണ്ട്
അതല്ലേ അയ്
ഉം ഉം പിന്നെ അല്ലെങ്കി നമുക്ക് വീട്ടിൽ ഇരുന്നാലും ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാരുന്നു അപ്പൊ നമ്മുടെ അടുത്ത് തന്നെയാ കൊഴപ്പൊന്നുയില്ല പിന്നെ അവള് അവളതുകൊണ്ട് പിന്നെ അവളഞ്ചര വരെ അവിടെ ഇങ്ങനെ ഇരുന്ന് ചോറും കാപ്പിയും കുറുക്കും ഒക്കെ ആയിട്ട് പോയി ഇരുന്നന്നെ കുഞ്ഞിലെ തൊട്ടൊരു ശീലം ഒള്ളതുകൊണ്ട്
ആഹ്
വല്ല്യ കൊഴ
അത് ശരി ആഹ് വല്ല്യ കൊഴപ്പയില്ല എന്നാ ആടട്ടെ ഉം നമുക്ക് മഴ തന്നെ വിഷയാക്കി എടുക്കായല്ലേ
അത് തന്നെ കാലാവസ്ഥ ഇപ്പൊ അവിടെ എവിടെയോ ഒരു ഉരുൾപൊട്ടല് പോലെ വന്നു
ആഹ് ഇണ്ടായിരുന്നു ഉം വയനാട് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണ്ടായിരുന്നു നമ്മക്ക് ആകെ ഞെട്ടിച്ചൊരു ഉൾപൊട്ടലായിരുന്നു ആഹ് അതെ എല്ലാരേം കണ്ണീരിലാഴ്ത്തിയൊരു ഉൾപൊട്ടലായിരുന്നു അല്ലയല്ല ഞങ്ങടെ സ്ഥലം നെരപ്പ്- നെരപ്പായ പ്രദേശവാ മലയും കുന്നൊന്നും അല്ല
നമുക്കൊണ്ട് ഇല്ലെന്നല്ല ചുറ്റിനൊക്കെ ഒണ്ട് എങ്കിലും- ആഹ് തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അടുത്ത് വെ വല്ല്യ കൊഴപ്പിയില്ല അതെ അത് തന്നെ ഉം അവിടെ അടുത്ത് കൃഷിയൊക്കെ ഒണ്ടുന്നെ എല്ലാം ഉണ്ടോ അടുത്ത അടുത്ത് ക്കെ ഒള്ളെയാണോ
ആഹ് ഇണ്ട് ഇണ്ട് ഇണ്ട് ആഹ് നമ്മള് വീട്ടിലൊക്കെ ഒണ്ടാക്കാറുണ്ട്
ഉം അത്യാവശ്യം
അടുക്കളത്തോട്ടണ്ട് ടെറസിന്റെ മേലയ്ണ്ട്
ഉം ഉം ഉം ഉം
ഒക്കെണ്ട് ഉം അവനോന്റെ വീട്ടിലേക്കൊള്ളത് അവനോന്റെ തോന്തോട്ടത്ത്ന്ന് തന്നെ കിട്ടും മഴയാവുമ്പോഴേ കൊറച്ചൊരു പിന്നാക്കള്ളൂ ആഹ് ആഹ്
ഞാൻ താമസിക്കുന്നിവടത്തെ എനിക്കില്ല പക്ഷെ എന്നാലും എന്റെ വീട്ട്ലും- എല്ലാം തന്നെ ഒണ്ട് അവിടെ അടുത്തുംയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം കിട്ടും ചക്കാ മാങ്ങ തേങ്ങ ചീനി മുളക് കാന്താരി മുളക്- ചേ കാച്ചില് ഉം ചക്കേം കപ്പക്കെ ഇഷ്ടവൊള്ളാൾക്കാരാണോ
ഏഹ് പിന്നെ അത് ഇഷ്ടല്ലാത്താരുണ്ടാവില്ല്യല്ലോ
അല്ല ചെലര് ഇണ്ട് കെട്ടോ ചക്കേം ഒന്നും ഇഷ്ടവില്ലാത്തവരൊണ്ടേ എന്നാല് വളരെ ചുരുക്കവായിരിക്കും അത്
അത് ആവാൻ കാത്ത് നിക്കും അത് മതി ഇപ്പം പിന്നെ ഒരു പ്ലാവും - അങ്ങനെ വെള്ളം കേറീട്ട് നിപ്പാണ് ഈ സമയപ്പ ക്ക് മൂത്ത് വര്നില്ല ഉം നല്ല വായീല്ല കിട്ടാനായീല അപ്പഴേക്കും മഴ പെയ്തില്ലെ ആ വെള്ളം കേറിയങ്ങ് നാശായി
ഉം ഞാ
ഇക്കേ മാവും വാഴേ ഒക്കെയിണ്ട് നമ്മക്ക് ആവിശ്യത്തിനുള്ളത് നമ്മള് - ആഹ് പിന്നെ മഴക്കാലത്തൊക്കെ നമ്മള് ഏഹ് വെറക് വെക്ക്യും അപ്പണ്ടാക്കാനൊക്കെയ്
എനിക്ക് ഇപ്പ ഇച്ചിരി ചക്കപ്പഴരിപ്പൊണ്ട് നാളെ ഇച്ചിരി ചക്കപ്പരൊ ണ്ടാക്കണോന്നോർത്തോണ്ടിരിക്കുവാ
ആഹ് പിന്നെ പച്ച ചക്കതന്നെ ഇങ്ങനെ ചൊള പർ ഞ്ഞ്ട്ട് അര്ച്ച് അര്ഞ്ഞ്ട്ട് മറ്റേ ലോക്കുകള കവറൊക്കെ ഉണ്ടല്ലോ അതിലാക്കിട്ട് ഫ്രീസറിൽ വെക്കും നിന്ക്ക് എപ്പഴാ തോന്ന്ണ് വെച്ചാ അപ്പ എടുത്ത് ഇണ്ടാക്കാം
ഉം
മോനെക്കെ തോന്ന്ണ്ട്
ഉം
പിന്നെ എന്തൊക്കെയാ
ഞാന് ഒര് തവണ ചക്ക ഇച്ചിരി വെരട്ടി വെച്ചിട്ട് ആഹ് -
കളൊന്നും കഴിക്കില്ല്യേ
ഓഅയ്യോ എല്ലാ എല്ലാവരും ഓക്കെയാ ചേന പുഴുങ്ങും കാച്ചിൽ പുഴുങ്ങും ആഹ് കപ്പ പുഴുങ്ങും ക പ്പ വേയ്ക്കും ചക്കേ എല്ലും വേയ്ക്കും അല്ലാണ്ട് ചക്കയാക്കും എല്ലാ പരുവാടിം ഞങ്ങള് എല്ലാരൂടെ പിടിക്കും ഞങ്ങള് തന്നെയാണ് താമസിക്കുന്നത് ഞാനും അഞ്ചും മൂന്ന് പേരും മൂന്ന് മക്കളും കെട്ടിയോനും ഞാനും അഞ്ചു പേരൂടൊര് പിടി എല്ലാം കൂടെ ഒന്ന് പിടിക്കും
ആഹ് ആഹ് ആഹ് അമ്മേം അങ്ങന്യൊന്നൂല്ലലേ അച്ഛനും അമ്മേം
ഉം എല്ല ഞങ്ങടെ ഞ ആഹ് എല്ലാവൊണ്ട് എല്ലാവരുഒണ്ട്
ആഹ് കൂട്ടുകുടുമ്പൊക്കാവുമ്പൊ ഒന്നിച്ചിര്ന്ന് കഴിക്കാൻ രസം തന്നെല്ലേ അപ്പൊ പിന്നെ ഭക്ഷ്ണം കഴി ക്കുമ്പറീല അറിയാതങ്ങനെ പോവും
ഞങ്ങള് മാറീട്ടാണ് മാറീട്ടാണ് താമസിക്ക്ന്നതേ മാറ്യാ താമസിക്ക അവര് കുടുംമ്പത്ത് ചേട്ടനനിയന്മാരെല്ലാം തമസിക്ക നാലു മക്കളാ ഞങ്ങളോരോര്ത്തരോരോര്ത്തരെല്ലാരും മാറിയവരാ
ആഹ് ആഹ്
ഉം ഇവിടെ ഇപ്പൊ അഞ്ച് പേരായില്ലേ ഞങ്ങടെ മക്കളും ആഹ് കെട്ട്യോനും എല്ലാവരൂടാവുമ്പൊത്തന്നെ ഇത്രേം പേരായില്ലേ അപ്പൊ പിന്നെ അവര് അവർറെ വീട്ന് മേള്ല് ഇപ്പെ വെല്യെ ദൂരത്തൊന്നുവല്ല എല്ലാരും തന്നിങ്ങനെ അട്ത്തട്ത്തൊക്കെയാ
ആഹ് ആഹ്
ആണ് പത്ത് മിൻറ്റ് ദൂരം ഇരുപത് മിൻറ്റ് ദൂരം അവിടൊര് ചക്കയൊണ്ടേ ഇവിടെയയ്ന്റെ പകുതിയൊണ്ട് അവിടൊര് കുരു ഒണ്ടെങ്കി ഇവിടൊര് ചക്ണിയൊണ്ട്
അതങ്ങനെ വേണല്ലോ
അതെ അതെ മാന്ത്യാ എല്ലാവരൂടെ മാന്തും ആഹ് അതെ അതെ അതെ മ്ഉം അങ്ങനെയെ എല്ലാരും കൂടെ ചെയ്യുന്നവി സാമ്പാറാണ് അവിടെ ഇവിടെ അവയിലാന്ന് പറഞ്ഞാല്
കുറച്ചിങ്ങട്ടും കിട്ടും അത് കൊണ്ട് ഒന്നും ഇണ്ടാക്കിയമതിയല്ലോ ആഹ് ആഹ്
ആഹ് കൂടുതലുംവേ ഇപ്പം ഒരു ഇവിടെ പുറത്തൊക്കെ പോകുമ്പോ പച്ചക്കറി ചെലപ്പോ കൂടുലായിട്ട് എടുത്തോണ്ട് വന്നിട്ട് എല്ലാവിടുകളികൂടെയും അങ്ങോട്ട്
വീതിച്ച് വീതിച്ച്ങ്ങോട്ട് കൊടുക്കും ഒരു ചേനയൊക്കെ ആണെങ്ക നാലായിട്ടും അഞ്ചായിട്ടൊക്കെങ്ങ് പൊട്ടിച്ച് എടുത്താ ഞങ്ങക്ക് ലാവിഷൈഡ് ബിഗിലോ
ആഹ് അതെ അതെ ആഹ്
മ്ഉം
തേങ്ങക്ക് ക്ഷാമംഉണ്ടോ അവിടെ
തേങ്ങ ഞങ്ങൾക്ക്ത്തിരി കുറവാ വില കൂടുതലുംവാ
അതെ ആഹ് ശെരി ആഹ് ഇവിടെ ഭയ്ന് തേങ്ങേ നല്ലോണ്ട് ഇപ്പം തെങ്ങും തൊപ്പാണ് തെങ്ങും കവുങ്ങും ഒക്കെ ഉള്ള തൊപ്പാണ്
ആഹ് ഇവിടെ ഞങ്ങ തേങ്ങായും കവു കവുങ്ങ് കവുങ്ങ് ആഹ് ചൗക്കായ ഒക്കെ കുറവാ
അത് ശരിയാ ആഹ്
ഇവിടെ ഏലം ആഹ് കൂടുതലും പിന്നെ ആ സൈഡി കൂടെ കാപ്പിക്കുരു കുരുമുളക് ഒക്ക വരും
ആഹ് ആഹ്
ആഹ് പിന്നീട് വരുന്നത് കപ്പാ അതിനെ എന്തോ
പ്രദേശനം ചോദിക്ക തണുപ്പുള്ള എരിയാണോ അത്
ആഹ് ഉയർ ആഹ് തണുപ്പുള്ളെരിയ തണുപ്പുള്ളള്ളെരിയാണ്
തണുപ്പുള്ളെ ഏരിയണോ ചോര്യാണം
ആഹ് അതെ അതെ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ വന്നു ചെറുതായിട്ട് ഒ ച്ചാ വിട്ടു വിട്ടു പോയത് കൊണ്ടാണേ തണുപ്പുള്ളേ എറിയാണ്
അതെല്ല ആഹ് ആഹ് ആഹ്
ഇപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ചുരുണ്ട് കൂടി അട്ട പോലിരിക്കുവ ഐസ്സുകട്ട പോലെ
ആഹ തണുപ്പോണ്ട് മഴ കൂടെ പെയ്
ഉം ഉം ഒരാഴ്ച മഴ പെട്ടന്നങ്ങു തണക്കുവേ ഉം ഉം
അങ്ങനെ എന്നാ ശരിട്ടോ ആഹ്